ഹും കേക്കാല്ലേ.
ആ ഉണ്ട് ഉണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ.
ഓ നല്ല സുഖം ഇന്ന് നല്ല സുഖം ഇണ്ട് ഇന്ന് രണ്ട് കല്യാണൊക്ക്.
അതെ
ആരുടെ?
ഒന്ന് ഉമ്മമാന്റെ ഫാമിലിയിലും ഒന്ന് ഇവിടെ അയലുവക്കെത്തും.
അത് ശെരി അപ്പോ രണ്ടെണത്തിനും കൂടെ എങ്ങനെ പോവുക.
പോണം എല്ലാരും രണ്ടെണ്ണത്തിന് പോവണ്ടാന്നാ പറയിണെ
അതെ ഓ
അവിടെന്താ വിശേഷം ഇല്ലല്ല അതൊന്നുംല്ല
ഒന്ന് വീണിട്ട് അടുത്തേന് പോകും
ഇങ്ങട്ട് പണിയൊക്കെ കയ്ഞ്ഞോ
ആഹ് കഴിഞ്ഞു ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞിരിക്കയാ
അതെ
ഉം അവുടൊക്ക ഒരുങ്ങിയോ
ഏയ് ഇവിടെ തൊടക്കല് തൊടങ്ങണൊള്ളു
ആഹ് ആഹ് ഉം ഇങ്ങള് പി കൊറച്ച് കയ്ഞ്ഞ്ട്ടെ കഴിയൂ എപ്പഴാ
ഏ ഒക്കപ്പാടെ കയ്ഞ്ഞ് കേറുമ്പോത്ത്ന് ഒരു മണിയൊക്കാവും
ആവൂ ചായ കുടിച്ചു ചായ ഞാൻ ഏഴ് മണിക്ക് കുടിക്കും
ഏ എസ് പിൻ്റെ അസുഖണ്ട് ഇല്ലേ
ആഹ് അതെ അതെ രാവിലെ എന്തായാലും ഇൻക് ഏഴുമണിക്ക് കുടിക്കണം
അതെ ആഹ് അതാണ്ട് ശീലായ്ട്ടാ
ചെറുതായിട്ട്
ഉം
പിന്നൊരു പതിനൊന്നര കഴിഞ്ഞാല് അടുത്ത റൗണ്ട്
ആഹ്
ഉം കടി നൂൽപുട്ടും ഉള്ളിക്കറി അവിടേ
ഓ ഇവടെ പുട്ട്
ഓ എന്നിട്ട് എന്താ തള്ളാത്തെ
അയ്ന് എനർജിക്ക്ള്ളന്ന് തിന്നിട്ടില്ലാതോന്നു.
അയെന്തേ കൊറേണ്ടാക്കി തന്നിലേ ഇമ്മ?
ആഹ് അതൊക്കെണ്ട്.
ഉം ഉം.
ഇവടെ ഇവിടെന്നൊരു പരിപാടി ഇണ്ട് പക്ഷേ ഇമ്മ മാത്രേ പോവ്ണ്ടാവൊള്ളൂ.
അതെന്തേ?
അത് മറ്റേ എന്താ പറയാ അമ്മായിടെ കുട്ടി വയസ്സറീച്ചക്ക.
ഓഹ് ജജ്ജും പൈക്കോ ഒരു ബിര്യാണി മിസ്സാകണ്ടാ.
അത് പക്ഷെ എല്ലാർക്കുല്ല.
അവൂ ഉമ്മ മാത്രം വന്നാ മതീന്ന് പർഞ്ഞ് വിൾച്ച്ക്ക.
ആഹ് അങ്ങനല്ല ഇവടെ ചെലോട്ത്തൊക്കെ മഞ്ഞപ്പിത്തണ്ട്.
ആഹ് ആഹ്.
അപ്പോ അങ്ങനെ വൽതാക്ക്ണില്ല അപ്പം മഞ്ഞപ്പിത്തെല്ലാ ത്തോരൊക്കെ ആഹ് മഞ്ഞപ്പിത്തം ഇല്ലാത്തോരൊ സെലക്ട് ചെയ്ത് വിൾച്ചക്കാ.
ഓഹ്.
അങ്ങനെ പിന്നെന്താ പോകാണെങ്കി ഡ്രസ്സും മുട്ട ബൂസ്റ്റ്. ഇൻക്ക് മഞ്ഞപ്പിത്തം പച്ചപ്പിത്തൊന്നും ഇല്ല.
ഇല്ലാത്തോലെ സെലക്ട് ചെയ്ത് വിളിക്കണെങ്കി
വിൾച്ചിലോ
ഹോ
എന്താട്ടെ പിന്നെ ഇന്നലെ ബിരിയാണി തിന്നു.
ഓഹ്.
പിന്നെ ഒരു സങ്കടം ഇല്ലാത്തെ.
ഔ അതര സാരല്ല.
ഇന്നത്തെ ഫുഡ് എന്താവുന്നു വല്ലേ
അത് അത്യാവശ്യം റി ച്ച് ടീമാണ് അപ്പൊ ഇനിപ്പോ എന്തായാലും നല്ല ഹയ്യായിരിക്കുന്ന് വിശ്വസിക്ക്ണു.
അതേ.
ഉം ഉം
ആഹ് അട്ത്തന്നെ കല്ല്യാണം?
ഇല്ലാ ഓഡിറ്റോറിയത്ത്ക്ക് കൊർച്ച അധികം പോവാണ്ട്.
ഏഹ്.
ഉം ഇപ്പന്റെ കൺഫ്യൂഷൻ ഞാനേതാ ഇണ്ടാന്നാ വാണ്ടാ.
അതെ നല്ല ഒന്നും ഇല്ല്യേ?
ഉം ഇല്ല്യ.
ഉം ഇവട്ത്തെ പരാതി ഇൻക്ക് ഡ്രസ് അധിക്കയ്ന്റെ പ്രശ്നാണ്ന്നാ.
അതെ ആഹ് എന്താണ് ആവശ്യത്തിന് പോവുമ്പോ നല്ലോന്നും ഇണ്ടാ ഇണ്ടാവൂല.
ഇണ്ടാവൂല.
പിന്നെള്ളതൊക്കേർഞ്ഞാ എല്ലാരും ഒരു വട്ടം കണ്ടതയ്ക്കാരം.
യാ യാ പിന്നെ ആഹ് സമയത്തൊര് സിബത്ത് ഒക്കൂല.
ആഹ് ഒക്കൂല.
ഉം ഉം.
എന്ത കാട്ടാ?
എന്താലേ റിച്ചയിന്റെ ഓരോ പ്രശ്നങ്ങളേ
അതെ അതെ
ഏ
അല്ലേ പിന്നല്ലേ എന്ത മറ്റേ വാസ് - - ലൈൻന്റെ അല്ലേ
ആഹ്
വാസ്ലൈന്റെ ഗ്ലൂട്ട ഹൈ ആ പറഞ്ഞിട്ടൊരു സംഭവം അത് കേട്ടക്കണോ
കേട്ടിട്ടൊക്കെണ്ട്
അത് നല്ലതാ അരേൽ യൂസ് ചെയ്തിട്ട് വല്ല അറിയോ
ഇല്ലട്ടോ
ഇവിടെ എന്റെറെ ഒരു കസീന്ന് യൂസ് ചെയ്തക്കണു പക്ഷെ ഓള് ഞാന് പിന്നെത് നോക്കിയപ്പോ കൊറേ തരംഉണ്ട് വെറൈറ്റികൾ ഉണ്ട്
ആഹ്
അപ്പൊ ഏതാ നല്ലത് നിങ്ങൾ നോക്കിരിക്ക്
യൂട്യൂബിലൊക്കെ നോക്കി നോക്ക് പക്ഷെ അതില് ഒരു ചാനല്കാര് പറയണ അല്ലേ കാ രം
ആഹ് വ വേറൊരാൾ പറയാ
ഉം
ഇവൾക്കത് യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പൊന്നുല്ല
ആഹ്
ഓളില്ലേ മറ്റേ എം എൽ റ്റി ക്കാ പഠിക്കണത്
ആഹ് ആഹ്
അപ്പൊ അതിന്റെ ലാബിൽ എന്തോ കേറിയിട്ടാ തോന്നൂ അവളുടെ കയ്യുമ്മെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പൊള്ളിയ പോലെ ഇങ്ങനെ തോല് പൊന്തിങ്ങനെ വരില്ലേ
ആഹ്
അങ്ങനെയായിട്ട് നമക്ക് എന്താ ലാഭത്ത്ത് പറ്റണില്ലാത്രെ എന്തൊക്കെ സംഭങ്ങള് അപ്പോ ഓള് ഇത് തേച്ചിട്ട് ഓള് കയ്യ്മ ഒത്തൊക്കെ കൊറെപീക്കണു
ഉം ഉം
അങ്ങനെയൊക്കെ പറയുന്ന കേക്കണ്ട്
ആഹ് പ്പഅണക്ഇതെന്തിനാ
ഇക്ക്‌വാങ്ങാൻ
നല്ലതാ ഓഹ് അതെ അതെ എന്തൊക്കെ വാങ്ങണം കിട്ടീട്ട്
കുറേ വാങ്ങാണ്ട് ഒരു കൺമഷി
ഓഹ്
ഒരു ഫേസ് വാഷ്
ഓഹ്
ഒരു സൺസ്ക്രീൻ
ഉം ഉം ഇപ്പൊ തന്നെ പൈസ കയ്ഞ്ഞു ഉം ഉം ഉം
ഒക്ക വാങ്ങണം
ഫേസ് വാഷനന്നെ അത്യാവശ്യം വര്ന്ണ്ട് നല്ല സാധനങ്ങൾക്ക്
ഞാ ഇരുന്നൂരൂപയേന്റെ ഉള്ളില്ള്ളതേ വാങ്ങോള്ളൂ
ഉം ഉം നല്ലതാ അ അപ്പൊ അണക്ക് ബാക്കി പൈസ ണ്ട്ട്ടോ
ഇണ്ട്ട്ടോ ആഹ്
ഉം
അതോണ്ട് വാങ്ങാം
ആയ്ക്കോട്ടെ
അല്ല ഇന്നപ്പോ നല്ല ഒരുങ്ങിട്ടൊക്കെ പോണ്ടേ റിച്ചാകുമ്പോ നല്ല
ആഹ് അതെ തെ കണ്ണൊക്കെ ഇങ്ങനെ വാലിട്ടഴുതി
കൊറെ കളക്ഷടുക്കാണ്ടാവൂലേ
ഇണ്ടാവുംണ്ടാവും പക്ഷെ ഒക്കെ ന്റെ നാട്ടേര ഒക്കക്കെട്ടിച്ചാനായ്ക്ക്‌നോ ചോയിക്കാനാക്കാരം നിക്ക്‌ണേ
അതെ
അതാലോയിക്കുമ്പോഴ
ഇന്നപ്പ കിട്ടുന്നില്ലാവണ്ട നടക്കണം ഞാൻ നിന്നു ഞാൻ നോക്ക്ണുള്ളു കെട്ടുന്നില്ലാര
അതെ നി അഥവാ നല്ലേ നൊന്ന് കണ്ട ഞാനെന്താ കാട്ടാ
അപ്പൊ അതിനെ കൊറച്ചേരം പിടിച്ചേക്കാം ഇന്നട്ട് അയിക്കും നല്ല കണ്ടതിന് വിടാ
ആഹ് ഞാൻ ഒറ്റക്കന്ത വേറെ കളിം ഇൻ്റെമ്മിണ്ട് കൂടെ
ഇന്നമ്മാനിം കുട്ടിക്കോ നോക്കാൻ
ആഹ് അതെ തെ വാപ്പാ വടിട്ത്തൊരു വരവ്ണ്ടാവും ഉം പിന്നെ മുഖത്തെന്തേലും അറിയില്ലേ മുഖത്തെന്തേങ്കിലും പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ
ഇല്ല ഇല്ല ഇപ്പല്ല ഇപ്പൊ സമയല്ല്യ
അവോ അതെന്താണാവോ ഇത്ര തെരക്ക്
എന്തക്കറീല്ല ഞാ എന്നെറ്റ് ഒറങ്ങ
ഞാനും ആഹ്
ഇതന്നെപ്പൻ്റെ പണി
അപ്പൊ ഇതിലും ഇങ്ങൻത്ത ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ സമയംമല്ലാത്തുള്ളൂ അമ്മക്ക്‌ല്ലേ
അതെ ആഹ് ബാക്കിള്ളീനോക്കെ സമയണ്ട് അല്ല അല്ല യ്ശ്
പിന്നെ ചിയ്യയാണെങ്കിൽ തന്നെ മ മറ്റ മുൾട്ടാന മുൾട്ടിം റോസ് വാട്ടർ ഇട്ടിട്ട്
ഓ മിക്സ് ചെയ്ത തേക്ക ആ
അതെ
എനിക്ക് എഫക്റ്റീവ് ആയി തോന്നിട്ടുള്ളത് ആഹ്
കഴുകിയ അതിന്റെ ഒരു ഒരു ഗ്ലോ ഉണ്ടാവും അ മൂഖത്ത് തേഎണ്ണ ഒക്കെ പോയിട്ടുള്ളരു രസണ്ടാവും കൊറച്ചയ്ന്ന പിന്ന അങ്ങനെ ആ കൊറച്ച യ്ന്നാ പിന്നെ ഇങ്ങനെ ഉപ്പൊക്കൂട്ടിങ്ങത് വരും
ഉം
വെറുത്തെ കൊറെ സമയവും മോന്ത മെ തിേച്ചിരുന്നുന്നത്
അ ഓ ഓ
ആ
കാപ്പിപ്പൊടി നല്ലതാൺട്ടോ കാപ്പിപ്പൊടില് എന്താപ്പൊ ടാ തേന് കൊർച്ചൊയ്ച്ച്ട്ട് ത് ഇതാക്കൂല്ലേ അത് മുട്ട ക്ക് ഇഷ്ടല്ല
ഇല്ലെ
ൻക്കയ് സ്മെല്ലിഷ്ടല്ല
അത് ശെരി തിന്നാഷ്ട
ഇല്ല അധികം താല്പര്യല്ല പുഴുങ്യേത് ഇഷ്ടല്ലട്ടോ ഉള്ളിയും തക്കാളീം ട്ട്ട്ട് അയിലിട്ട്ണ്ടാക്കൂല്ലേ
പൊരിച്ചത്
പൊരിക്കൂല ഉള്ളീം തക്കാളീം വാട്ടീട്ട് അയ്ല്ട്ട്ട്ട് ഇങ്ങനെ ങ്ങനെ ങ്ങനെ എളക്കീട്ട് ആഹ് പ്പേരി ഹോ ഇങ്ങക്ക് എന്താഷ്ടം അങ്ങൻത്തെ
ഇൻക്കൊക്കെഷ്ട മുട്ടാളെ ഐറ്റംസൊക് മുട്ട അങ്ങനിം വേണെങ്കി ഞാൻ തിന്നും
അ വൂ ഓ ക്ക് ചർദി
ഞാ എത്ര തിന്നതാ
ഓ ന്യൂഡിൽസില് മുട്ടട്ണത് ഇഷ്ടാണോ
അത് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല ആ കൊറേ ആയിട്ടോ ന്യൂഡിൽസ് വാങ്ങീട്ട്
ഓ ഞാൻ എല്ലാ മാസം ഒന്ന് വാങ്ങും
ആ ആ അ കണക്കൊക്കെ ണ്ട്
ഞ്ഞി മ്മ തല്ലും അല്ലെങ്കി അധികായ അധികായ തല്ലും
അല്ലല്ല
വ എന്താന്നറിയോ ഇവടെ ആഹ് എല്ലാരുണ്ട് അനിയനും അനിയത്തൊക്കെണ്ട്
ആഹ്
അപ്പൊ ഞാൻ ഇന്റൊരു സ്റ്റെലില് നൂഡിൽസ്ണ്ടാക്കാൻ തൊടങ്ങ്യ അത് ഓൽക്ക് പറ്റൂല്ല
ഓ ഓ
അവടെപ്പങ്ങനല്ലല്ലോ ജ ങ്ങ ജ്ജ്‌ ണ്ടാക്ക അൻക്ക് ഇഷ്ടള്ളതൊക്കെ ടാ ജ് തിന്നാ ഇവടെ അങ്ങനല്ല പ്പക്കെ പ്പാടണ്ട് ന്ന നേരെ മറിച്ച് ആരെട്ത്തും -
ഷ്ള്ള പോലെ ണ്ടാക്കണം
ഒരു ന്യൂഡിൽസ്ട്ത്ത് അല്ലാഹ് നാല് ഭാഗാക്കീട്ട്
നാല് പത്ത് രൂപേടെ ന്യൂഡിൽസ് വാങ്യാലും പോരെ
എത്ര ഗ്യാസത്തിക്കണം
അട്പ്പാണ്ട് കത്തിക്ക് വറകില്ലവടെ
ആഹ് കൊർച്ച് കൊർച്ച് കയ്ഞ്ക്കുണു ഇത് ഇങ്ങനെ ഉണ്ടാക്കും നൂഡിൽസിന്റെ ആ വെള്ള സാനം മാത്രം വേവിക്ക ന്ന്ട്ട് അതിലെ മസാല പൊടിയാളൊക്കെ വേറൊരു പാത്രത്തിലിട്ട്ട്ട് നല്ലം മിക്സെയ്യ
ആഹ്
അയ്ക്ക് കൊർച്ചെന്താ നല്ല എണ്ണ ന്ന ഒലീവോയില് ണ്ടെങ്കി നല്ലത അത് ചൂടാക്കിയൊയ്ക്യ അപ്പൊ നല്ല ന്ന്ട്ടീ വള്ളത്ത്ന്ന് വേവിച്ച നൂഡിൽസ് ഇണ്ടാവില്ലെ
ആഹ് ആഹ്
ഇതൊക്കെ നല്ലം കളഞ്ഞ് സെറ്റാക്കി അതിലിട
ആഹ്.
മസാലപ്പൊടിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്ക. അതൊക്കെ , പക്ഷെ ഇവിടെ പറഞ്ഞാ അത് വെന്തിട്ടുണ്ടാവി
ഞാൻ വിചാരിച്ച് കഴിക്ക്ണ ഐറ്റം പറയാണ്ന്ന്.
ആഹ്, എണ്ടാക്കണംന്ന്ണ്ട്, ട്രൈ ചെയ്യണന്നുണ്ട്. സമ താക്കളാക്ക പൊട്ടൻസ് കഴിഞ്ഞോ?
ആഹ് ആഹ്, ഉം ഉം. ഓക്കെ.